കൊക്കാമ്പറ്റുന്നോ
ആഹ് ഉണ്ട് ഉണ്ട് കേൾക്കുന്നുണ്ട്
ഹലോ
ഹലോ
ഹലോ കേൾക്കാൻ പറ്റുന്നൊ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് എനിക്ക്‌ കേക്കുന്നുണ്ട്
ആഹ് ആഹ് പറഞ്ഞോ
ആഹ് ആഹ് എ എന്താ പരിപാടി
ആഹ് എന്ത് കാരുന്നു അഹ് ഞാനിവിടെ ഞങ്ങളിന്ന് സൺഡേ ആയതൊണ്ട് പൊറത്തൊക്കെ പൊയ്ക്കുവായിരുന്നു അപ്പൊ പൊറത്ത് പോയി ഉം അവിടെ എന്തായിരുന്നു പരിപാടി
ഇവിടെ ഞാനും ഒന്ന് പുറത്തൊക്കെ പോയി വന്നതാ
എന്താ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഞാൻ അങ്ങനെ പുറത്ത് പോയതല്ലാ വെറുതെ ചുമ്മാ ഒന്ന് നടക്കാൻ പോയതാ
ആഹാ ഞങ്ങളിന്ന് പൊറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ അപ്പം എന്താ ന്ന് ഫുഡ്
ഇന്ന് സ്പെഷ്യൽ ഒന്നുല്ല ചോറ് മാമ്പഴ പുളിശ്ശേരി അങ്ങനെ
ഉം ഞങ്ങള് ബാംഗ്ലൂർ ആയതുകൊണ്ടേ
ഉം
അവിടെ പുറത്തു പോയിട്ട് ഞങ്ങള് ഡോണ്ണേ ബിരിയാണിയാ കഴിച്ചേ ഡോണ്ണേ ബിരിയാണി എന്ന് പറയും അത് ഇവിടുത്തെ സ്പെഷ്യൽ ഫുടാണെ അത് നമ്മ് നമ്മുടെ നാട്ടിലെ പോലെ ഹേ ബിരിയാണിയല്ല. നമ്മുടെ നാട്ടിലെ ബിരിയാ ന്ന് പറയുമ്പം ആഹ് മറ്റെ ആഹ് മല്ലിയിലയും ഒക്കെ അല്ലാം വി ഇട്ട്ട്ട് ഏഹ് ചി ക്കനൊക്കെ വേവിച്ച് അങ്ങനെല്ലെ ചെയ്യാ. ഇവടേന്ന് പറഞ്ഞാല് ഇത് മല്ലിയലൊക്കെ അരച്ച് പൈസ് സൊക്കെ ഒത്തിരിയിട്ട് നല്ല എരിവോട ഇവടെ വയ്ക്കുന്നെ. അതിന്റെ കളറ് തന്നെ ഒരു വി ത്യാസാ. ഒരു പച്ച കളർല് വരും ബിരിയാണി. ഉം
ഉം
നാട്ട്‌ലെ കാലാവസ്ഥയൊക്കെ എങ്ങനെണ്ട്?
ഇവിടെ നല്ല ചൂടാ ഇപ്പൊ
ആഹാ
ഉം ഇനിയിപ്പൊ മഴ പിടിക്കാനായീന്ന് പറയ്ന്ന്ണ്ട്.
ഉം ഉം
ഉം
ഉം അവടെയപ്പം മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ ആയിരുന്നല്ലെ.
അതെ. ഇപ്പം മാങ്ങ സീസണല്ലെ.
ആഹ് മാങ്ങാ സീസണൊക്കെ. ആ ഹ് പിന്നെ നാട്ടീ മാങ്ങാ സീ ണൊക്കെ ങെക്ക് മാ മാമ്പഴ പുളശ്ശേരി, മാങ്ങച്ചമ്മന്തി അങ്ങനെ രിക്കുള്ളു മാങ്ങാ അച്ചാറ്, മാങ്ങാ വിസ് അത് പിന്നെ ചക്ക സീസണാ വുമ്പൊ ചക്ക സീസൺന്ന്. പ്പൊ ചക്ക കൊണ്ടുള്ള സാധനങ്ങ പ്പൊ മാങ്ങ തൊടങ്ങിയല്ലെ.
അതിപ്പൊ മാങ്ങ തൊടങ്ങി.
ഉം ഇവടെ പിന്നെ ഇവടെ പിന്നെന്താ ഇവടെ തുപോലെ ആഹ് റാഗി കൊണ്ടൊക്കെയുള്ള സാധനങ്ങള്
അവടെ മാങ്ങയൊന്നും കിട്ടില്ലാ?
മാങ്ങ കിട്ടും. ആഹ് പക്ഷെ നമ്മള് മാങ്ങ കിട്ടും. നമ് നമ്മടെ നാട്ടില് ണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ണ്ടാക്കും. പക്ഷെ ആഹ് മാങ്ങ അച്ചാർടും എന്നല്ലാതെ വേറെ സപ്റേറ്റ് ആയിട്ട് ഉണ്ടാക്ക് ല്ല. ഇവടെ ഇപ്പം മെയ്നായിട്ടും ഇവ്ട്ത്തെ ഫുഡും രീതികളും ഒക്കെ ആയി വെ
ആഹ്
അപ്പൊ ഇവ്ട്ത്തെ ഫുഡെന്ന് പറയുമ്പം രാവിലെ ആണെങ്കിലും അത് മാത്രല്ല നമ്മടെ നാട്ടിലെ പോലെ ഒരുപാട് കറികളൊന്നും വേണ്ട. ഇ വ്ടെ ആവ്മ്പം ഒര് സാധനം വെച്ച് കഴിഞ്ഞാ നമുക്ക് മൂന്ന് നേരം കഴിക്കാം പറ്റും.
ആഹ്. അപ്പേ എന്താ ഉണ്ടാക്ക്ന്നെ?
രാവിലെ യാണെങ്കി ചെലപ്പൊ നമ്മള് മുദ്ദ യുണ്ടാക്കും. മുദ്ദാന്ന് പർഞ്ഞാല് റാഗി ബോൾസ്ന്ന് പറയും.
ആഹ്
റാഗി ബോൾസ്ന്ന് പർഞ്ഞെ ഴിഞ്ഞാല് ഈ റാഗി നമ്മള് കാച്ചും. നമ്മള് കുറുക്ക്നൊക്കെ ണ്ടാക്കത്തില്ലെ അതുപോലെ ത് കാച്ചി കുറുക്കിയെടുക്കും. കുറുക്കിയിട്ടതൊരു ബോള് പോലെ ആക്കിട്ട് അത് നമ്മള് രാവിലെ ചെലപ്പം ചിക്കൻ കറി ണ്ടെങ്കി ചിക്കൻ കറിയുടെ കൂടെയൊ, കടലക്കറിയുടെ കൂടോ അല്ലെങ്കി നമ്മള് ഓ ഒക്കെ അങ് കഴിക്കും. അന്ന്ട്ട് ഉ.... ഉച്ചയ്ക്കാണെങ്കി ഇതേ സാധനം തന്നെ നമുക്ക് വേണെങ്കി മോരുകറി ണ്ടാക്കൊല്ലൊ
ആഹ്
അതിന്റെ കൂട്ടത്ത് നമ്മൾക്ക് ഒഴിച്ച് കഴിക്കു ഒക്കെ ചെയ്യാ. പിന്നെ വൈകുന്നേരം പിന്നെ എന്താ നമ്മള് ഏഹ് വേണമെങ്കിൽ ഇതുപോലെ രാവിലെ കഴിച്ച പോലെ എന്തെങ്കിലും കൂട്ടാന്റെ കൂടെ നമ്മക്ക് കഴിക്കാ. ഇത് ചുമ്മാ കഴിക്ക്ണത് നല്ലതാ. റാഗി ഒക്കെ ആവുമ്പോ ബ്ലഡ് ഉണ്ടാവും, ശരീരം തണുക്കാനും ഒക്കെ നല്ലതല്ലേ. ഉം നമ്മ മ്മള നാട്ടിലാണെങ്കിൽ രാവിലെ ഒരു ആഹാരം ഉണ്ടാക്കണം ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കണം. ഉച്ചക്കാണെങ്കിൽ ചോറും കൂട്ടാനും ഉണ്ടാകണം രാത്രിയാണെങ്കിൽ ചിലപ്പോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറും കൂട്ടാനും തന്നെ ഉണ്ടാക്കണം.
ആഹ്, അതെ എല്ലാം വെവ്വേറെ ഉം, അതല്ലേ നല്ലേ, ഉം
ഉം
അധികം പണി ഇണ്ടാവില്ലല്ലോ?
അതെ അധികം പണി ഇണ്ടാവില്ല.
ഉം, ഉം
ഉം
അങ്ങനെ, പിന്നെ
ചൂട ഇവിടെ ആഹ് അവിടെ പിന്നെ ചൂട് കൂടിയപ്പം കാലാവസ്ഥ മഴ മഴ ഇണ്ടെന്നല്ലേ പറഞ്ഞ് അല്ലേ. മഴക്കാർ ഇണ്ടെങ്കിലും ചൂടുണ്ടോ അന്തരീക്ഷത്തിന്?
ആഹ്, അതെ
ഉം, ഇവിടെ പക്ഷെ എങ്ങനാന്നറിയോ? മഴ ചൂട്ന്ന് പറഞ്ഞാല് നമുക്ക് സഹിക്കാവുന്ന ചൂടേ ഒള്ളൂ. ഒരുപാട് ചൂടൊന്നും വരുന്നില്ല. ഉം ഒരു മഴ പെയ് ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പാ.
ഉം
ഒറ്റ മഴയ്ക്ക് നല്ല തണുപ്പ് കിട്ടും.
അവിടെ അങ്ങനെ മഴ കുറവല്ലേ?
മഴ കുറവാണ് പക്ഷെ ഒരു മഴ ഇട്ട് കഴിഞ്ഞ് ഏഹ്, നമുക്ക് നല്ല ചൂടായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് തണുക്കും, ഫുള്ള് അന്തരീക്ഷം തണുക്കും. പിന്നെ സഹിക്കാവുന്നച്ചൂടെ ഒള്ളൂ വെയിലൊക്കെ ആണേലും നമുക്ക് സഹിക്കാവുന്ന ഇതേ ഒള്ളൂ.
ഉണ്ടല്ലേ, ഉം
ഉം. പിന്നെ,
ഏഹ് പിന്നെ നാട്ടില് വന്നിട്ട് നാട്ട്ത്തെ ഫുഡൊക്കെ മിസ്സ്‌ ചെയ്യുന്നുണ്ടോ?
പിന്നെ നാട്ടിൽ വന്നിട്ട് ഒത്തിരി മിസ്സ് ചെയ്തു ഫുഡ്. നാട്ടിലേന്ന് പറഞ്ഞാ നാട്ടില ന്ന് പറയുമ്പം നമുക്ക് തേങ്ങ ഒക്കെ ഉള്ള കറികളാണല്ലോ കൂടുതലും തേങ്ങായും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത ഇവിടെ അതൊന്നു ഇല്ല. തേങ്ങ ഒന്നും അധികം നമ്മക്ക് ഇല്ല. തേങ്ങക്ക് തന്നെ എന്ന വിലയാണ് ഇവിടെ. ഉം അതുപോലെ ഇവിടെ ആണെങ്കിൽ ഒന്നെങ്കിൽ ആഹ്, നമ്മുടെ സൺഫ്ലവർ ഓയിലോ, അല്ലെങ്കിൽ മറ്റേ കടല, കടല കടലേടെ കടല തന്നെ അല്ലേ നമ്മുടെ ഈ ഏഹ്, എന്താ പറയ് ഗ്രൗണ്ട് നട്ട് ഓയിൽ എന്ന് പറയും.
ആഹ്.
നമ്മുടെ നിലക്കടലയുടെ എണ്ണയോ അതൊക്കെ ആയിരിക്കും കിട്ടുക.
ഉം
ആഹ് അതൊക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മള് ഫുഡ് ഉണ്ടാക്ക
ആഹ്
ആഹ് കേ കേരളത്തിന്ന് കൊണ്ടോര്ന്നെ ആയതോണ്ട് തന്നെ വെളിച്ചെണ്ണയ്ക്കും നല്ല വേലയാ തേങ്ങക്കും നല്ല വേലയാ
അവടെ ഏകദേശം നല്ല എ പൈസ വേണല്ലേ ജീവിക്കാന്
പിന്നെ നല്ല പൈസ വേണം
ഉം
അങ്ങനെണ്
ഉം അങ്ങനെ ഇണ്ടലെ ഉം
ആഹ് നല്ല പൈസ വേണം പക്ഷെ നമ്മക്ക് ജീവിച്ചു പോവ ഇന്ന് പറയാ
പിന്നെ ഫുഡിന്റെ കാര്യത്തിനൊക്കെ ആണെങ്കില് നമ്മള് ഉണ്ടാക്കി കഴിക്കുന്ന അനുസരിച്ച് നമ്മക്ക് ഫുഡ് ഇക്യാണ് നമ്മക്ക് തന്നെ പ്രിപ്പയർ ചെയ്യണെങ്കി നമ്മക്ക് അത്രയും പൈസ ആവത്തില്ല ഇവിട തെ രീതിക്കാണെങ്കി നമ്മളെ നാട്ടിലെ രീതിക്കൊക്കെ ഫുഡ് ഇണ്ടാ പോവാണെങ്കിൽ ഇപ്പൊ തേങ്ങാ അരച്ച കറിയാണെന്ന് പറഞ്ഞ തേങ്ങായ്ക്കൊക്കെ നല്ല വെല ആയതുകൊണ്ട് തേങ്ങാ കറി ഒന്ന് കൂട്ടാന്ക്ക് പലപ്പോഴുഒക്കെ നമ്മക്ക് കൂട്ടാൻ പറ്റുള്ളൂ കാരണം വിലയാവുല്ലേ
ഉം
അതുകൊണ്ട്
ഹ്
പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ജോലിക്കൊക്കെ പോകുന്ന ആയത് കൊണ്ട് തന്നെ നമുക്കാണങ്കി ഒരു ഒരു നേരം ആഹ് എന്തായിരുന്നു ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നു നേരം കഴിക്കാൻ പറ്റും ക്ഷ നമ്മടെ നാട്ടിലെ പോലെ ജോലിക്ക് പോ ജോലിക്ക് പോ ച്ച നമ്മള് ജോലിക്ക് പോവുന്നത് കൊണ്ട് നമ്മുടെ നാട്ടില് ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല രാവിലെയും ഉച്ചക്കും വൈകിട്ടും മൂന്നു നേരവും നമുക്ക് ഫുഡ് ഉണ്ടാക്കിരിക്കാൻ പറ്റെല്ല അവര് ഒറ്റ ഒറ്റത്തവണ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാ പണി കഴിയ്യും
ആഹ് ശരിയാ ഉം
അതുപോലെ നാട്ടിൽ അത്ര ഏരിവുന്നും ഇവടെ വേണ്ട
ആഹ്
പക്ഷെ ഇവിടെ കൂടുതലും സ്വീറ്റ്സിനാ കൂടുതലും ഇമ്പോട്ടൻസ് ഉം അങ്ങനെയൊക്കെണ്ട് ഉം
പിന്നെ ചോറക്കെ ഇണ്ടാക്കല്ണ്ടോ
ചോറൊക്കെ ഉണ്ടാക്കും നമ്മടെ നാട്ടിലെ കു തെരിയല്ല, ഇവിടെ പൊനെരി എടക്ക് പൊനെരി കിട്ടുമ്പം. പൊനെരി കേ വെച്ചിട്ടാ നമ്മള് ഫുഡ് ഒക്കെ ഉണ്ടാക്കാ
ഉം
പൊന്നിയരി അല്ലെങ്കി നമ്മുടെ കൈമ ജീരകശാല അങ്ങന തെക്യ അരി വെള്ളതില്, ചെറിയ അരി അതാ അതാവുമ്പോ കുക്കറിനകത്തോട്ട് ഇട്ട് ഒരു വിസിൽ അടിച്ചാൽ പെട്ടെന്ന് ഉപയോകി
ആഹ് ആഹ്
ആഹ്
അങ്ങനെ ഉം ഉം
ഈഹ്.
പിന്നെ?
പിന്നെ, ഇനി നൈറ്റ് എന്തേലും ഉണ്ടാക്കോ ഇനി?
ഇന്ന് ഇനിയിപ്പം നൈറ്റ് ഒന്നുല്ല. നൈറ്റിന് ഇപ്പ അങ്ങനെയൊന്നു ഇല്ല.
ഉം.
ആഹ് നമ്മള് നൈറ്റ് അല്ല. നൈറ്റ് ഇനിയിപ്പോ ഒന്നും വേണ്ടല്ലോ. രാവിലെ നമ്മള് ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ കഴിക്കും. അതുകൊണ്ട് നൈറ്റ് നമുക്ക് പ്രത്യേകിച്ച് ഫുഡ്ഡൊന്നും വേണ്ട. പിന്നെട ക്ക് നാട്ടിലെങ്ങാനും പോയിട്ട് വരുമ്പോക്കെ ഏറ്റവും കൂടു തല് നമ്മള് മിസ് ചെയ്യുന്നെ ഒണക്കമീനും തേങ്ങായും ഒക്കെയാ.
അഹ്.
ഒണക്കമീനൊക്കെ നാട്ടിലൊക്കെ നമ്മള് പോയിട്ട് വരുന്ന സമയത്ത് ഇച്ചിരി ഒണക്ക മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടു വരും. എന്നിട്ട് അത് നമ്മള് ഏഹ് ഇതാക്കത്തെ ഉള്ളൂ.
ഉം.
അത് നമ്മള് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കൊറേശ്ശെ കൊറേശ്ശെ എടുത്ത് വറുത്ത് അങ്ങനെയൊക്കേ ചെയ്യത്തുള്ളു. നാട്ടി നല്ലപോലെ ഫുഡ്ഡൊന്നും നമുക്കിവിടെ കഴിയൂല. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ്ഡുകളും ഒക്കെ ഫാസ്റ്റ് ഫുഡ്ഡുകളും ഒക്കെ കിട്ടും.
ആഹ്.
നമ്മളതെല്ലാം, ആഹ് എന്താ, നമ്മളതൊക്കെ നമ്മളതൊക്കെ യൂസ് ചെയ്തി ഇപ്പൊ പഴകീന്ന് വേണം പറയാൻ.
ആഹ് അതെ. നമ്മള്
ഫുഡ്ഡ് പോലെ നമ്മുടെ വരത്തുവില്ല.
ഉം.
ഉം നാട്ടിലെ ഫുഡ്ഡെന്ന് പറഞ്ഞാ അതൊരു വേറെ നമുക്കതൊരു വേറൊരു വികാരം അല്ലേ.
അതെ. നമ്മളത് കഴിച്ച് ശീലിച്ചതായോണ്ട്
അതെ കഴിച്ച് ശീലിച്ചിട്ട് അത് പെട്ടെന്ന് മാറുമ്പോ അത്രയ്ക്കായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും.
ഉം.
ഇവടെ പിന്നെ മെയിനായിട്ട് വരുന്നത് ബിരിയാണി കൂടാതെ നമുക്ക് ബിരിയാണി റൈസ് എന്ന് പറയും. അത് പക്ഷെ അത് നമ്മള് കുഷ്കാന്നാ പറയുന്നെ.
ആഹ്.
കുഷ്കാന്ന് പറയും. കുഷ്കാന്ന് പറഞ്ഞിട്ട് അത് നമ്മള്, ഏഹ് കഴിക്കും. അത് കഴിക്കുമ്പം അതും, ഈഹ് പക്ഷെ നമ്മള് നോൺ ഇപ്പം നമ്മള് എല്ലാരും അങ്ങ് ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്നവരായിരി ക്കണോന്നില്ലല്ലോ. വെജിറ്റേറിയൻസും കാണും. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് കുഷ്കാന്ന് പറഞ്ഞിട്ട്, കുസ്കാന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ്ഡുള്ളത്. അതാവു മ്പ അയിനാത്ത് നമ്മള് ചിക്കൻ ഒന്നും ഇടത്തില്ല. ബിരിയാണി റൈസ് മാത്രം. അപ്പൊ അതിന് സെയിം ടേസ്റ്റ് തന്നെയാ ബിരിയാണിയുടെ സെയിം ടേസ്റ്റ് തന്നെ വരും. പക്ഷെ അയിനാ ത്ത് നോൺവെജ് ഒന്നും ഉണ്ടാവില്ല.
അഹ്.
അങ്ങനെ. പിന്നെ പുലാവുകള്, പുലാവ് ഉണ്ടാക്കും പുലാവ്
അഹ്.
ആ പിന്നെന്താ ചിത്രാങ്കന അങ്ങനെ കുറെ സാധനങ്ങള്ൾ പിന്നെ ട്ടി ആ പിന്നെതുപോലെ മുദ്ര അതൊക്കെയാ മെയിന ആയിട്ട് നമ്മള ഇവിടെ ഉണ്ടാക്കുന്നത്
ആഹ്
നാട്ടിലാണെങ്കിലോ
ഉം
നാട്ടില് നാട്ടിലൊക്കെ ആണെങ്കില് നമുക്ക് ഒരുപാട് കറികളൊക്കെ വേണ്ടേ
ആ അത് വേണം ഉം മസ്റ്റ് ആണല്ലോ
അതെ നമ്മക്ക് മസ്റ്റാണ്
ഉം ഉം പി പിന്നെ ആയിക്കോട്ടെ
ആഹ് എന്നാ ശരിയടാ എന്നാ പച്ചക്കട്ടെ ശരി എന്നാ
ഉം ശരി